എവിടെ ബ്രോ
ഞാ അതെ വീട്ടിൽ ഇണ്ട് ഇജ് എന്താ കാട്ടുണു
അതാണ് വെറുതെ പേരെൽ നിന്ന്‌ ഫോണിമ്മെ കളിക്ക അല്ലാതെ എന്തു പണി നമക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് തൊഴിൽ ഇല്ലായ്മയാണ് ഉ
ഓ അങ്ങനെ ഞാ ഇപ്പതാ മൂവികൾ അങ്ങനെ കണ്ടിരിക്കായിരുന്നു രാവിലെ തൊടങ്ങിയ കണലാ
ഏതാ ഇഷ്ടപ്പെട്ട മൂവി
ഇൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി പറയാണെങ്കി കുറെ മൂവീസ് ഇണ്ടടാ കാരണം എന്താന്ന് വെച്ചാ മലയാളം ഇണ്ട് തമിഴ് ഇണ്ട് ഇംഗ്ലീഷ് ഇണ്ട് കാരണം ഞാൻ എല്ലാ സ്ലാങ്ങും ലാംഗ്വേജും കാണുന്ന ഒരു വ്യക്തിയാണ് വൈനന്റെ സിസ് ന്ന് പർണെ ഇണ്ട് പിന്നെ മലയാളം മൂവിസ് ഒക്കെ ഇട്ത്തോക്കാണെങ്കി ഇപ്പ കരന്റ്ലി ൽ ഇഷ്ടപ്പെട്ട മൂവി എനിക്ക് വാഴ ടു ആണ് കാരണംന്ന് വെച്ചാ ഒരു നല്ലൊരു കണ്ടന്റ് എല്ലാം നമുക്ക് തെരൺ ഇണ്ട് നമുക്ക് നമ്മളൊരു തിങ്ക്‌ ചെയ്യാൻ പറ്റിയ കൊറെ സംഭവങ്ങൾ അയിൽ ഇണ്ട് കാരണം നമ്മൾ ഇപ്പ ഈ ഫാമിലി ബേസ് ആണെലും ഇനി ഇപ്പോ ഫ്രണ്ട്സിന്റെ ബേസ് ആണെങ്കിലും എന്ത് ബേസ് ആയാലും നമുക്ക് തിങ്ക് ചെയ്യെണ്ട കുറെ കാര്യങ്ങൾ അയിൽ തര്ന്ന്ണ്ട് അതുകൊണ്ട് എനിക്ക് സത്യം പർണ വാഴ റ്റു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പർണാ കോമഡി ഇണ്ട്ട്ടോ അയിൽ നമുക്ക് ചിരിക്കൻ പറ്റിയ കുറെ കുറെ ഭാഗങ്ങൾ അയിൽ ഇണ്ടായൊണ്ട് ഇഷ്ടപ്പെ ഇഷ്ടാണ് പിന്നെ മെയിനായിട്ട് പറയുമ്പോ ഈ മൂവീസ് പറിമ്പോ സത്യം പറയാ എനിക്കൊരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ട് മൂവീസ് കാരണം എന്തു വെച്ചാ ഞാൻ കുറെ മൂവീസ് കാണാർ ഇണ്ട് കാരണം ഒരു ദിവസം ഒരു എങ്ങനെ നൈറ്റ് ക കെടക്ക്ന്ന്ട്ടെലും ഞാൻ ഒരു മൂവോ രണ്ട് മൂവോ ഒക്കെ ഇര്ന്ന് കാണാർ ഇണ്ട് പിന്നെ എടക്ക് എടക്ക് തിയേറ്ററിലും പോവാർണ്ട് കാരണം ഞാൻ വല്ലാത്തിലും അങ്ങനെ വല്ലിയ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയല്ല പക്ഷെ മൂവീസ് പറിമ്പം നമുക്ക് ഞ നല്ല നല്ല മൂവീസ്ട്ടോ കാരണം മലയാള മൂവീസ് ഒക്കെ ഞമ്മക്ക് കാണാൻ പോവും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടാവും ഏറ്റവും ഇഷ്ടം കൂട്തെൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചെയുമ്പോ നമ്മളെ ദിലീപ് കൊല്ലേ ദിലീപിന്റെ ഒക്കെ എത് മൂവി അണങ്കിലുംഞാൻ കാണൻ പോകാറുണ്ട് അനക്കെന്താ ഈ മൂവിസിനൊക്കെ പറ്റില്ല അഭിപ്രായം
ഇക്ക് പറയാന്ന ഞമ്മളെ മൂവീസ് നല്ല ഇഷ്ടപ്പെടുന്ന ഒരാളന്നല്ല ഇന്നാലും നല്ല രസ ഇള്ള മൂവീസാന്ന് പറിയുമ്പോ നമ്മൾ തിയേറ്റർ പോയിട്ട് ഞമ്മൾ ഞാനിപ്പോ ഒര് ആകെ പോയിക്ക്ണെ ഒര് ആറ് സിനിമക്കാണ് ഫസ്റ്റ് പോയത് അത് ഫസ്റ്റ് ഇന്റെ ജീവിതത്തിൽ പോയത് പടം വന്നെർണെ നരിവേട്ടയാണ് പക്ഷെ ഇക്ക് തീരെ പറ്റീലാ തിയേറ്റർ എക്സ്പീരിയൻസ് പറ്റെ മോശായിര്ന്ന് പിന്നെ രണ്ടാമത്തെ പോയത് കിളങ്കാവിൽ അത് കിടിലെൻ പടെയ്ന്നു മമ്മൂട്ടി എന്താന്നെന്നെ കാൺച്ചെര്നം എല്ലാ പടത്തിലും മമ്മൂട്ടി ഹീറോ ആവണോ മമ്മൂട്ടി അയിൽ വില്ലനായി പിന്നെ ഓന്റെ കാരക് ടർ ഒന്നൊന്നര ക്യാരക്ടർ അയിൽ പിന്നെ മൂന്നാമത്തെ അയിൻ മറ്റേ ദുരന്തർ ദുരന്തർ ജാക്കിങ്ങ് പിന്നെ കിടിലം അല്ലേ അയ് പിന്നെ ഒന്നും പറയാ ഇല്ല ഏ അയിത്തെ മറ്റേ ഹീറോന്റെ ഓരോ മറ്റേ എക്ഷൻസും ക്കെ കിടിലാനാണ് പിന്നെ അതേപോലെ പിന്നെ പോയത് മറ്റേ ഏ ആട് ആട് പിന്നെ സാധാ പോലി തന്നെയ അല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് പക്ഷെ ആട് ടൂവിന്റെക്കാളും കൊറച്ച് നല്ല- ഡിഫറൻറ് ത്രീൽ തോനിനി ആട് ടുവിന്റെ- അത്ര ഫീലിങ്സും പിന്നെ ഒരു കണക്ഷനും കൊണ്ട് കിട്ടുന്ന കിട്ടിയിരുന്നില്ല പിന്നെ ഇപ്പൊ ലാസ്റ്റ് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ വാഴ- വാഴ വാഴ നമ്മള് കണ്ട് പടം തന്നെ ആണ് വാഴ എന്താ- നമ്മളെ അതേപോലെ നമ്മളെ പറിച്ചു വെച്ച ഈ പടത്തില് നമ്മുടെ അനുഭവങ്ങള് നമ്മളെ ഫീലിംഗസ് നമ്മള് പ്ലസ് ടു കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ചെയ്യിണ കാര്യങ്ങള് ഓരോരുത്തരും ഓരോ വഴിക്കാവും ബാക്കി പോലെ നമ്മുക്ക് നമ്മള എല്ലാരും കേറിപ്പോയാലും ബാക്കി നമ്മുക്ക് നമ്മളെ പെരക്കാര ഉണ്ടാവുള്ളൂ എന്നൊരു കാണിച്ചുരലും ആ പടത്തിലുണ്ട് പിന്നെ നമുക്ക് മലയാളം വണ്ടിക്ക് ഏറ്റവും ഇഷ്ടം പണ്ടത്തെ മൂവീസാണ് പിന്നെ കലാപമാണ് ഈ ദിലീപ് പറഞ്ഞ പോലെ മമ്മൂട്ടി മോഹൻലാല് അങ്ങനത്തെ പടങ്ങളാണ് നമുക്ക് കൂടുതല് ഇഷ്ടം അതേപോലെ മറ്റേ മമ്മൂട്ടിടെ മറ്റേ മോഹൻലാലിന്റെ ഓരോ എണ്ണ പടങ്ങളൊക്കെ കാണുമ്പോ റോമാഞ്ചം വരും അതേപോലെ തന്നെയാണ് എല്ലാര്ട പടങ്ങളും ശ ഇപ്പൊ നമ്മള് കുറച്ചായിട്ട് ഈ ദുൽക്കറും പോലൊക്കെ ഫീൽഡ് ഔട്ട് ആയ പോലെ തന്നെയാണ് ദുൽഖർ ഇപ്പൊ ലാസ്റ്റ് കുറച്ചു കൊയ്പ്പല്ലത്ത മൂവീസൊക്കെ ഇറക്കാം അതേപോലെ ബി സി എം ആയില്ലേ തമിഴ്നാടിനിനി ഓന്റെ ഫിലിംസിനെ നമ്മുക്കൊന്നും പ്രതീക്ഷിക്ക പറ്റണ്ടാവില്ല ബാക്കിയുള്ളവരെ പോലെ അതേപോലെ ഇപ്പോ സൂര്യയുടെ കറുപ്പ് ഭയങ്കര ഹിറ്റായിന്നെല്ലാ ഷേ നമ്മക്ക് അത് വല്ലാതെ പറ്റീയില ആ പടം ഇക്ക എന്തോ പോലെ അങ്ങോട്ട് പറ്റിയില്ല ഏ ബാക്ക ള്ളവരെല്ലാരും പറഞ്ഞു അടിപൊളി പടാ എന്നൊക്കെയാണ് ഞൾക്ക് അയിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കറുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായ
സത്യം പറഞ്ഞ കറുപ്പീ ഞാൻ തിയേറ്ററിന്ന് കണ്ടയല്ല ഞാനും ഇതേമാതിരി ഒ ടി ടി വന്നപ്പോ കണ്ടത സത്യം പറഞ്ഞ എന്നോട് എല്ലാവരും ഇതേപോലെ പറഞ്ഞു ന ല്ല മൂവിയാണ് നല്ല രസുണ്ട് പക്ഷെ എനിക്കും ഇതൊന്നും കണക്ട് ആയില്ല കാരണം എന്താച്ചാ എന്തോ ഒരു നെഗ സ്കി ക്ത് പോലത്ത മൂവിക്കെ എനിക്കെന്തോ സത്യം പറഞ്ഞ എനക്ക് എല്ലാർക്കും തിലകനെ ഭയങ്കര തിലക സോറി ഇന്ദ്രൻസി ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എനിക്കെന്തോ അതില് ആരെയും ഇഷ്ടപ്പെടണംപക്ഷേ ഇൻട്രസ്റ്റ് ആക്ടിങ്ങൊക്കെ ഓക്കെയാണ് എല്ലാ അഭിനയൊക്ക നല്ല നല്ല അഭിനയം ഈ പക്ഷെ എനിക്കെന്തോ എല്ലാ മൂവീസും ഇവനീ ഓ അഭിനയിക്കും എനിക്കെന്തൊക്കെയോ നെഗറ്റീവ് കാരണം ഈ മൂവിന്നെ എന്റെ മെയിന് തമിഴില് ഏറ്റവും കൂടുതൽ ഇഷ്ടള്ള നടന് എനിക്ക് സൂര്യാണ് വിജയിനെക്കാളും കാരണം ഞാൻ അവന്റെ സൂര്യന്റെ മൂവി എല്ലാം കണ്ടിട്ട്ണ്ട് ന്നെപ്പ മൂവീടെ ലാസ്റ്റ് കങ്കുവാങ്കിയത് പൊട്ടി അത് വേറ മൂവി ആണെങ്കില് അത് പൊട്ടി ലാസ്റ്റ് കുറച്ച് ഇറ്റാലി മൂവി മാ പക്ഷെ എനിക്കിതില് ഹിറ്റാവേണ്ട ഭാഗത്തൊന്നും തോന്നില്ല കാരണം എനക്ക് അതിലൊരു ഹിറ്റാവാൻ വേണ്ടിട്ടിലത് ണ്ടന്ന തോന്നില്ല കാരണം അവനൊരു ദൈവം മാതിരി പക്ഷെനിക്കൊന്നും അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഇങ്ങനൊക്കെ ഇണ്ടാവാ അങ്ങനെങ്ങനെക്കെ അത് കാരണം കൊണ്ട് എനിക്ക് ആ മൂവി കണ്ടിട്ട് എനിക്ക് നീ പറഞ്ഞ പോലെ ഒക്കെയായി പിന്നെ മെയിനായിട്ട് പറയുമ്പോല്ലേ എനിക്ക് മൂവീസ് ഞാൻ ഒന്നാ കാണ കാണാൻ കാണണം എന്താന്ന് വെച്ചാല് നമുക്ക് ലൈഫിൽ കുറെ പ്രശ്നങ്ങള്ണ്ടാവും ഞനൊക്കെ എനക്കൊരു സമാധാനം കിട്ടണ എന്നുണ്ടങ്കി ഞാൻ മൂവീസ് കാണത്തുള്ളൂ കാരണംആ സമയത്ത് നമ്മുടെ മൈൻഡ് മൊത്തം ഈ മൂവീസിലാതൊണ്ട് നമുക്ക് കുറെ പ്രശനൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും കാരണം ഒരു രണ്ടര മണിക്കൂർ മൂവിയന്ന്ണ്ടെ രണ്ട് മണിക്കൂർ സമാധാനത്തിൽ ഇരുന്ന് കാണാൻ പറ്റിയ മൂവീസ് ഒക്കെ ആണെങ്കി ഒരിക്കലും ഇ നല്ല സമാധാനം കുറച്ച് സന്തോഷം ഇനിയിപ്പോ ഒരു ക്രൈം ത്ല്ലർ മൂവിയണേ ക്രൈം ബേസും നമുക്കിങ്ങനെ ങ്കി ചെയ്യാനോ അല്ലെങ്കിൽ വല്ല കോമഡി പീസും കുറെ ചിരിക്കാനും ഉണ്ടാവുല്ലോ രണ്ടര മണിക്കൂർ നമുക്കൊരു ഒരു ഒരു ഭാഗത്ത് നിന്ന് ഒരു സമാധാനം കുറച്ച് ഫ്രീഡം കിട്ടിയ നമ്മള് ചെയ്യാൻ പറ്റിയ സംഭവാണ് പിന്നെ എനിക്ക് ഈ മൂവീസി കുറച്ച് ദോഷവശങ്ങളായിട്ട് തോന്നാറുണ്ട് കാരണംന്താ വെച്ചാല് നമ്മള് ഈ മൂവി കണ്ടിട്ട് കുറേപേര് അതുപോലെ അനുഗമിക്കാൻ ശ്രമിക്കാണ് കാരണം എന്താന്ന് വെച്ചാപ്പോ ഈ ആൾക്കാരൊക്കെ ഈ മദ്യപാനം പുകവലി പിന്നപ്പോ മറ്റേ പണ്ടിപ്പത്തെ ഈ ലഹരി വസ്തുക്കളൊക്കെല്ല ആ സംഭവങ്ങളൊക്കെ അതില് യൂസ് ചെയ്യുന്നത് കണ്ട് കാരണം മൂവീസിലേക്ക് അങ്ങനത്തെ സാധനം യൂസി എല്ലാരും കാണിച്ചുകൊണ്ട് നല്ലൊരു സന്തോഷ രീതിയിലാണ് ഇപ്പൊ നമ്മളിപ്പൊരു റിച്ച് ആൾക്കാര് ഇപ്പോ കൂടിരിക്കുമ്പോ കള്ള് കുടിക്കണ കാണിക്കുമ്പോ ച്ച് അങ്ങനെ സിമ്പിളായിട്ട് കള്ളകുടിക്കണ കാണിക്കുമ്പോ ആൾക്ക്ര്ക്കും അതുപലെ ചെയ്യാന് തോന്നിയ കുറേ ആൾക്കാര് ഈ ലഹരിക്ക് അ പ്പെട്ടു പോവാണ് അതേപോലെ ഇപ്പൊ നമ്മളീ എല്ലാ സിനിമയിലും ഫൈറ്റ് ഇല്ലാത്ത ഒരു മൂവിയോലും ഈ കാലത്തില്ല എല്ലാരും ഫൈറ്റിനത്ത് എങ്ങനെയാ ഒന്നില്ലെങ്കി ഈ കത്തി കൊണ്ട അല്ലേ കൈ കൊണ്ട് ഇടിച്ചിട്ടാലും ഫുള്ള് കത്തി തോക്ക് സംഭവം കാരണം ആൾക്കാര് അതൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മൾ ഈ നമ്മളെ ഈ ലോകത്തില് നമ്മളീ നമ്മളെ ഈ വീട്ടിൽ നാട്ടിലൊക്കെ ആകുമ്പോ ആൾക്കാര് ഇത് കണ്ടിട്ട് ശരിക്കും ഇതേ പോലെ ഫൈറ്റ് ചെയ്യൽ ഫൈറ്റ് ചെയ്യണ്ട സംഭവാ നടന്നുകൊണ്ടിരിക്കണ്ട് കാരണം മൂവീനെ പോലെ അതേപോല നമ്മള് ഈ സിനിമേൽ അമിതമായി ആക്രമണ ങ്ങളല്ലേ പിന്നെ അതേപോലെ സ്റ്റണ്ട്കള് കുട്ടികളീവാക്കും അത് അക്രമാസന മറ്റേ വളർത്തിക്കൊണ്ട് വര് ണ്ട് അതുകൊണ്ട് വലിയ വലിയ പ്രശ്നായി തോന്നാറുണ്ട് എനിക്ക് പിന്നെ അതേമാരി നമ്മ മൂവീസിന്റെ നല്ല നല്ല കാര്യം നല്ല വശങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് ആൾക്കാർക്ക് ഈ നമുക്ക് നല്ല നല്ല സംഭവങ്ങൾ പഠിപ്പിച്ച് തരുന്നുണ്ട് കാരണം നമുക്ക് കുറെ തൊഴിലവസരങ്ങൾ അതിൽ കിട്ട്ണ്ട് നമ്മ മൂവി കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മറ്റേ കലാ സാങ്കേതിക വിദ്യ ആ സംഭവത്തിലൊക്കെ നല്ല നല്ല സംഭവം കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ട് ഈ മൂവീസ് പറയുമ്പോൾ എനിക്ക് നല്ല നല്ല കാര്യ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നല്ല കാര്യങ്ങളാണ് കാരണം ചീത്ത വശങ്ങൾ കുറവാണെങ്കിൽ പോലും എനിക്ക് റ്റവും കടുത മൂസിനെറ്റി നല്ല കാര്യങ്ങള് മാത്രൂര എന്താ വെച്ചാ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുടൈം സ്പെൻഡ് ചെയ്ത് കാര സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത പക്ഷെ എനിക്ക് മെയിനായിട്ട് മൂവീസിൽ ഒരു അഡിക്ഷൻ ഉണ്ട് മാത്രേള്ളൂ കാരണം എനിക്ക് ഒരു ടൈം സ്പെൻഡ ചെയ്യാന് എന്ത് കാരണം വന്നാലും ഇ ആൾക്കാർ ഓവർ ടൈമ ഇൻസ്റ്റ വാട്സആപ്പ് റീൽസ് ഒക്കെന്ന് കാണുമ്പോ യൂട്യൂബൊക്കെന്ന് കാണുമ്പോ ഞാൻ മയത്തിന്റെ ടൈ സ്പെൻറ് ചെയ്യ എനി ഫ്രീ ടൈ കിട്ടും സ്പെൻഡ്‌ ചെയ്യുന്ന മൂവീസാണ് കാരണം എനിക്ക് അത്രയും അഡിക്ഷനാണ് മൂവീസി കാരണംത്ട്ട ഞാൻ എപ്പോഴും കാണുന്നില്ല പക്ഷെ ഞാന ഫ ഫ്രീ ടൈം കിട്ടിയ ഞാൻ ഏറ്റവും കൂടുതൽകാണുന്നത് മൂവീസ ആ എന്റെറെ അഭിപ്രായത്തിനൊക്കെ പറ്റി
ഞാന് പറഞ്ഞാല് ഞങ്ങനെ മൂവി അഡിക്ഷന് ഒരാളല്ല പക്ഷെ നമ്മള് എല്ലാവരും അടിപൊളി മൂവിയാണ് കാണാൻ പറ്റിയ കിഡിലാൻ മൂവിയാണ് കണ്ടിട്ടില്ലേ മിസ്ക്കെ പറയ്പ മ്മ ഇരുന്ന് കാണും ഇപ്പോൾ അതേപോലെ നമ്മള് പേൻ പറഞ്ഞത് ഈ വഴക്കോ ഇതൊക്കെ അടിപൊളി പടാണ് പക്ഷെ കണ്ടെൽ അടിപൊളി പടം വാഴ തന്നെയാണ് അടിപൊളിയായത് പിന്നെ ഇപ്പൊ ഇതില് പറയാനുള്ളത ഇ ലാസ്റ്റ് കൂട്ടിയിട്ട ത ദൃഢം ആ അടിപൊളിമൂവി മൂവ ആയിരുന്നു ഒന്നുകൂടി പറ്റി അതിനെ കുറിച്ചിട്ട് ഇ ലാസ്റ്റ് ടിസ്റ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷ ക്കാത്ത ടിസ്റ്കളായിരുന്നു ആ മറ്റേ ആ പോലീസ് സ്റ്റേഷൻ ടിസ്റ്റുകളും ഒന്നും ഞാൻ പ്രതീക്ഷിട്ടില്ലഞാന്ന് വിചാരിച്ച് വേറെ ആരെങ്കിലുംമൊക്കെ പണി കൊടുക്കാ ആന്ന എന്നാ വിചാരിച്ചു പക്ഷേ അതിലുള്ള മറ്റ അത് തിയേറ്റർ വട്ട് കാണുകയാണെങ്കുള്ള എക്സ്പീരിയൻസ് വേറൊയിരിക്കും ഇതില് മറ്റേ നമ്മള് മൂവിയെ കുറിച്ച് പറയയാണെങ്കിൽ നിങ്ങങ്ങള് പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ ചെറിയ കുട്ടികൾ ഇതിനെ അനുുകമ്പിക്കുകൊെ ചെയ്യുംഈ ആൾക്കാര് ഡ്രഗ്സ് ഉപയിക്കുന്ന നേ ഉപയലിക്കണേ നമ്മൾ ഹൻസ് കൂൾ അങ്ങനെയൊക്കെ വെക്കണ സംഭവങ്ങളൊെ ഇൽ കാണിക്കുമ്പോ കുട്ടികള അതിനെ കുുറിച്ച് അനുകരിക്കും പിന്നെ നമ്മൾഈ അശ്ലീലമായ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ കുട്ടികള് ഈ മൂവീസിൽ ഇതി കണ്ടിരിക്കുമ്പോ അതൊരു സീനാണ് പിന്നെ നമ്മളിപ്പോ ഫാമ വീരോടൊക്കവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ സീൻസൊക്കെ വേഗ അടിച്ച് കളയറാണ് ചെയ്യുക അല്ലെങ്കിൽ നമ്മള് വേറെ ചാനലക്ക് മാറും അപ്പൊ ഇതിനെ കുുറിച്ച് പറയണ ഇപ്പോ കൊറ നമുക്ക് പറയാൻ പിന്നെ ഇ നമ്മളെ ഇതില് മലയാളം മൂവിീസ് ഒന്നുംുകൂടി ബെറ്റർായി വന്നിരിക്കണ് മറ്റേ ബോളിവുഡ് മേഖലയിലേക്കും കൂടി അത്യാവശ്യം അടിപൊളിയായിട്ട് മറ്റേ മലയാള മൂവീസ് ബോിവുഡും വന്ന പിന്നൊല് ഈ തെലുങ്ത്ത് മൂവിീസ നമുക്ക് വല്ലാ ഇഷ്ടമല്ല തെലുങ്കിലൊ ഒരുഈ നടുണ്ട് ബാലാജിയണ്ട് ആ ചെങ്ങൈനൊക്കെ കാണുമ്പോൾ ട്രോളി ആൾക്കാർ കടും ചങ്ങായി ട്രക്കിന്റെ മേല ചാടിയിട്ട് വേറെ വിമാനത്തുമ്പ് കറി പോവാ അല്ലെങ്കിൽ ട്രക്കിന്റെ മേലെ കറിട്ട് പിന്നെ പഴം കൊണ്ട് പഴം അല്ലെങ്കിൽ പഴമായിട്ട് തോന്നുന്നുണ്ട് പഴം കൊണ്ട് ഒരാളെ കുത്തിക്കൊല്ല ഏ ചറിയ കുഴണം അതൊക്കെ കാണ്പ നമുക്ക് തെലുങ്ക് മൂവിീസ് എത്ര അലമ്പ തോന്നുന്നു നമ്മെ മൂവീസൊക്കെ കിണ അയ്യായിരിക്കും നമ്മളെ ആക്ഷൻ മൂവിീസ ഒക്കെ മമ്മൂട്ടിയൊക്കെ ഓരോ സീൻസും അഭിനയിക്കുന്നത് കാണുമ്പോൾ നമ്മള് വിരിക്ക ബാക്കിയുള്ളവര അട്ടി ബാക്കിയുള്ളവരെ ീന അപ്പോ നമ്മള് ശരിക്കും മമ്മൂട്ട ക്കെ ലോക്കലാണ് പക്ഷെ ഈ തെലുങ്ക ഒക്കെ എടുത്ത് നോക്കുമ്പോ പറ്റലമ്പാാണ് നമ്മളെ ോളിവുഡെ അടിപൊളി അതിനന്ുവേണ്ടി തമിഴ് തമിഴ് തമിഴ് അടിപൊളിയാ വിജയുടെ ആക്ടിങ്ങും വിജയ്ക്കെ ശരിക്കും പറഞ്ഞ ഒരു പ്രേമ നടന ന കേരളത്തെ മോളിവുഡ ദിലീപിനെ പോലെപ്പോ സ പോയി ക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂന്ന് പറയാൻ പറ്റൂല പിന്നെ അതേപോലെ പറയെച്ചാല് സൂര്യ സൂര്യ ശരിക്കും ഒരു അടിപൊളി നം വണ് അതിനെ കുറിച്ചൊക്കെ പറയാനെച്ച നമുക്ക് കുറെ ണ്ടായിരുന്നു അതേപോലെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കറുപ്പ് കറുപ്പ് എല്ലാർക്കും സൂര്യ ഫൻസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പക്ഷെ എ എന്തോ പോല പറ്റീല്ല അവടെ ക്യാരക്ടറും അതിനെ കുറിച്ചുള്ള എന്തൊന്നും നമുക്ക പറ്റീല്ല ഓനാകുമ്പോൾ ഓന ശരിക്കും പറഞ്ഞൊ ഒരു അടിപൊളി നടനാണ് പക്ഷ അവനിക്ക് പറ്റിയൊ ഒരു ക്യാരക്ടർ ആയില്ല എന്നൊക്കെ തോന്നി അതിന് വേണ്ടിട്ട് നമ്മളപ്പ ഇവിടെ കളിക്കണം ബോളിവുഡിൽ കളിക്കണം ഓരോ പടങ്ങൾ കാണുമ്പോ ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ പടങ്ങള ല്ലേ പിന്നെ അതേപലെഈ ദൃഡം ഞാൻ പറഞ്ഞില്ല ദൃഡം പറഞ്ഞ മൂവിയുടെ എക്സ്പീരിയൻസ്െണ്ണായിരുന്നു ലാസ്റ്റ്ഫ് ഫൈറ്റ് സീനുകളും ഓം വിചാരിച്ചുന്ന ആളുകൾ പോലും ഓനെ എതിർത്ത് പറ പ്രത്താനം പറഞ്ഞതൊക്കെ നോക്കുമ്പോ അടിപൊളിപാടാണ് ദൃഢം മസ്റ്റ് വാച്ചാണ നിങ്ങ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോക്കി ഓനി വിചാരിച്ച ആളുകൾന്നെ പോലീസ് സ്റ്റേഷനിൽ ഓനെ പിന്നന്ന് ത്തുമ്പോുള്ള സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളി മൂവിയാണ് ങ്ങൾക്ക് ഇതിതിനെ കുറിച്ച് വേറെ എന്തെങ്കും പറയാണ്ട സിനി മേഖലെ കുറിച്ചിട്ട്
അല്ല അതരിടം ഞാ മൂവി എനിക്ക്ഷ്ടല്ല കാരണം എന്താ വച്ചാ എന്റെ ഫ്രണ്ട്സിന്റെ ക്ലൈമാക്സ് ആദ്യം തന്നെ പറഞ്ഞുു അതൊ എനി മൂവി കാണാന ഒരു ഇൻറസ്റ്റ് വന്നില്ല സത്യ ഞാനും ഇതേതി ക്ലൈമാക്സ് ആരും പറഞ്ഞില്ലെങ്ക എനിക്ക ഇത് ഇൻ ഡ്രസ് ആാവണ്ട ഒരു മൂവ ആായിരുന്നു ഒരു പക്ഷെ കാരണം കാണാനും നല്ല രസംുണ്ടായിരുന്നു കാരണം ഓരോ ഓരോരു കപ്പന്റെ കയ്യോ ത കത്താലയോ ഒന്നും കിട്ടിയിേ ആ ഭാഗ ഞാനും വിസ്റ്റ് ആ പ്രതീക്ഷിച്ച സംഭവങ്ങളായിരുന്നു പക്ഷെമാരായ തന്നെ പറഞ്ഞുൂ പോലീസ്മാ മാരപ്പോന്നെ എനിക്ക് മൂവി ഇൻട്രസ്റ്റ കട്ടയി അത എനിക്ക് ഒന്നാത്തെ പ്രശ്നം വന്നട്ട് പിന്നെ നീ പറഞ്ഞ പോലെ നമ്മള് പണ്ടത്തെ മവിസിന പറ്റിൊെ പറയ്പോൾ എനൊ കാര്യണ്ടായത് എന്താ വച്ചാ പണ്ടത്തെ മൂവിീ നമ്മൾ കുറ തവണ കാണ കാരണം ഈ സി മൂ തിളക്കായാലും ദിലീപിന്റെ കൊറെ മൂസിന കൊറെ തവണ ഇരുന്ന കാണും ാനപ്പോ ഇപ്പോ മൂവി വന്നപ്പോഞ് ബ പക്ഷെ ഈ കാലത്ത് ഇറങ്ങുന്ന മൂവിീസ്ന്നും നമ്മള ടൈ അതിന്റെ മുൂർതി എത്ര ഒരു രണ്ട പോയി മൂറ് കോടി മുന്നൂറ് കോടി അടിച്ച മൂവ ആയി പോലും എനിക്ക് വൺടൈം വാച്ചപ്പോ കാരണംനിക്ക് സെക്കൻഡും വാൻ തോന്നാറില്ല പണ്ടത്തെ ദിവസം മൂവീസ ഒക്കെ അപേക്ഷി ഇപ്പോ ആരും കാരണം പണ്ടത്തെ മൂവീസ് ഇപ്പത്തെ മൂവീസ് കുറച്ച കൂടി കാരണം മലയാള ഇൻഡസ്ട്രി ഒന്ന് അറിയപ്പെട്ടണ്ടിരിക്കണ്ട് പക്ഷെ എനിക്ക് എന്താ വെച്ചാ ഈ ഒക്കെ വൺ ടൈം വാട്സപ്പ് തോന്നിക്കൊണ്ടിരിക്കുക പക്ഷെ തമിഴ് മൂവിസ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ തെലുങ്ക് മൂവീസ് ഒക്കെ നീ പറഞ്ഞമാതിരി അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മ മൂവിയൊക്കെ കുറച്ചു കൂടെ ഹൈ ലെവൽ എത്തി കൊണ്ടിരിക്കാണ് കാരണം ഇപ്പഴ്‌ത്തേ നമ്മുടെ ഡയറക്ടഴ്സ് ആരും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പോലും ആക്ടേഴ്സ് ആണങ്കിൽ പോലും നമ്മ ഒരു നമ്മ കേര